ഹലോ ആാ എന്തൊക്കെ ഒണ്ട് ഉം നല്ലാ വർത്താനം
ചായ ഒക്കെ കുടിച്ചോ
ആ ചായ ഞാന് ഇന്ന് നോമ്പിലാണ് അപ്പൊ കൂട്ടിച്ചിട്ടില്ലാ ഉം
പിന്നെ എന്തൊക്ക്യാ
പിന്നെന്താ നി നിങ്ങളെ ചായൻകൂടി
ഞാൻ കൂടിച്ചില്ല ഞാനും നോമ്പ് നോറ്റ്ണ് മക്കക്കൊക്കേ കൊട്ത്ത്
ആ ഞാനും മക്കക്ക് കൊട്ത്ത് ഓര് മദ്രസക്കൊക്കെ
ആ ഇവടെ മദ്രസ് ഇട്ട് വന്നു ഒരാള് ഒരാക്ക് പിന്നെ രാ ത്രയാണ് മദ്രസാ
ആഹ്
പിന്നെ പണികളൊക്കെ ഒത്ങ്ങിയോ
ആ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ് അപ്പയാ മക്കളെ ടൈം ടേബിൾ എടുത്ത് ട്ടില്ലന്നലെ അപ്പൊ അതൊക്കെ നോക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ചട്ട് അങ്ങനെ ഒര്ങ്ങാണ് ഉം എനിക്ക് നാലാൾ
ആഹ് എത്രേലാ മക്കളൊക്കെ പഠിക്ക്ണെ
മക്കള് ഒരാള് പത്തിലാണ് പിന്നെ എൽ പി ക്ലാസ്സിലാണ് രണ്ടാള്
യെ
പിന്നെ ഒരാള് അംഗനവാടിലാ
ആഹ്
ഉം ഇങ്ങക്ക് എത്രാളാ
ഇക്ക് മൂന്നാള് വെല്ലിയോന് ഏഴിലാ മറ്റോന് മൂന്നില് അല്ലാ നാലില് ചെറുത് പിന്നെ അംഗന് ഗൻവാടി പോവും
ഉം ഹം
പിന്നെ ചോറൊക്കായോ
ഇല്ല ഇനിപ്പോ ചോറൊന്നും വെക്ക്ണില്ലാ ഇപ്പഞ്ഞി ആരും ഉണ്ടാവില്ലാ ഞാൻ തന്നെ ഇബടെ ഉണ്ടാവുള്ളൂ
ആഹ് അപ്പൊ പിന്നെ നി നി രാത്രിയക്കെ വെക്കുള്ളൂ
ആഹ്
പിന്നെ
പിന്നെ മയ ഇണ്ടോന്ന്
ഇന്ന് മഴ ഇണ്ട് പഷേ രാത്രിയൊക്കെ പെയ്ത് നല്ലോം പെയ്തു തോന്ന്ണ്ട് മുറ്റത്ത് നല്ല വെള്ളം കാണാണ്ട് പിന്നെ ഇപ്പൊ നേരം വെളുത്തപ്പൊ പെയ് രാവിലെയൊക്കെ കുറച്ചൊക്കെ നല്ലോണ്ണം പെയ്തു പക്ഷേ ഇപ്പല്ലാ ഇപ്പൊ ഇങ്ങനെ പാർണേള്ളു
വ്ടെ ഇന്നലെ ഇന്നലെ മിഞ്ഞാനൊക്കെ വെയിലായിരുന്നു ഇന്ന് സുബൈക്ക് തൊട്ടു പെയ്ത്ണ് ഇതെരേ പെതീന്ന് ഇപ്പൊ ഇല്ല ഇപ്പൊ നിന്ന്ണ് വെള്ളൊക്കെല്ലേ ങ്ങക്ക്
ആഹ് അണ്ട്
ഉം
വെള്ളണ്ട് പിന്നെ ലൈൻ വെള്ളുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല
പിന്നെ
പിന്നെ എന്താ വെക്കേഷനിൽ എങ്ങട്ടേ ട്രിപ്പ് എന്തേം പോയിനോ
ഇല്ല പോവാൻ കഴിഞ്ഞില്ല പോണംന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ നിന്ന് പെരുന്നാക്ക് ക്കോവ വിചാരിച്ച് അപ്പൊ അങ്ങനെ
പോയിഞ്ഞോ തിന്റെ മുന്നേ
അയിന്റെ മുന്നേറഞ്ഞാല് കൊറച്ചൊക്കെ മുന്നേ പോയിനി ഊട്ടി. പിന്നെ മൈസൂര് അങ്ങനെക്കെ പോയി.
ഇല്ലാന്ന തോന്നണ.
ആ അങ്ങനെ പോയിന്, മൈസൂർക്ക്‌ പിന്നെ നമ്മള് പോയിന്നേ.
കുട്ട്യേൾക്ക്‌ കളിക്കാൻ പാർക്കുകളൊന്നുല്ലല്ലോ.
ഇല്ല നാലും എല്ലാരും അങ്ങ പോ. ക്ഷെ വേറെരു പ്രത്യേക വൈബാണവിടെ.
അതന്നാ. ആ നടന്ന സ്ഥലങ്ങളൊക്കെ കാണാനും. വാർഡനില് പോവാനൊക്കെ അതൊക്കെര് ഉം
ഫ്ലവർഷോ അങ്ങനെയൊക്കെ ഇണ്ടാവല്ലോ. തച്ച
മൈസൂര് ഞാനും പോയി മൈസൂര്.
ആ പിന്നെ വയനാട് അങ്ങനൊക്കെ പോയിട്ടുള്ളൂ. അല്ലാ അധിക- സ്ഥല, ആ പിന്നെ ആലപ്പുഴ പോയിന് ഒരുപാ
ഏ. പോകാത്ത സ്ഥലൊക്കെ പോകണ അത് ഞങ്ങള് എടക്കെടക്ക് ബീച്ചില് പോവുന്നല്ലാതെ
ആലപ്പുഴേ പോയിന ഒരുസം ട്രെനില് പോയട്ട് അങ്ങെനെ.
ട്രെയിനീല് ഞാനൊരു പ്രാവശ്യം കേറിണ്. അത് സ്കൂളന്നൊക്കെ ടൂർ പോകുമ്പോളേ അങ്ങനെ പിന്നെന്താ?
മക്കളൊക്കെ പോവാനാ, എപ്പളാ പോവ, ആയോ?
ഇല്ല ഇനിപ്പ ഒൻപതരാവും വെരന്നെങ്കിൽ. ഇതെ കഴിഞ്ഞിട്ട്, പത്തണിക്ക് ഇവിടുന്ന് പോ പോവും. നടന്നാ പോവാ. ഞാൻ കൊറച്ചങ്ങട്ടാ ഞാനാക്കി കൊടുക്കും. പിന്നെ
നടക്കാ മാത്രം ണ്ടാവുള്ളൂലെ?
ആ കൊറച്ചയ്ഞാല ങ്ങട്ട് ഏതായാലും ചെറുതനെ അങ്കലവാടി ക്കൊണ്ടാക്കുമ്പോ
ആ.
ഓലെ അപ്പർത്ത്കൂടെ പറഞ്ഞേച്ച് ഞാനിപ്പർത്ത് കൂടെ ഓടും. പോരും. രണ്ട്, രണ്ട് വൈക്കാണ്, ആ. പിന്നെന്താ? ഹസ്ബൻഡിവിടെ നാട്ടിലല്ലേ?
തെ, പണിക്കോയതാ. അ, ഇതൊ? അ അ അ. സ്വന്തം വീടായ്ര്ക്കൂലേ ങ്ങള് സ്വന്തല്ലേ വീ ത്
ആ.
മ്
സ്വന്തം വീടാണ്. ഇവടെ തറവാട് ഇവടെ അടുത്തന്നെണ്ട്, ഇപ്പൊ തറവാടൊക്കെ ഏ വേറെ വീട് ഇടുക്കണോ ഓല്? പൊളിച്ചിട്ടില്ല ഫുള്ള് പൊളിക്കാതെന്നെ അയിൻ്റെടുത്ത്. വേറെട്ത്തിട്ട് പൊളിക്കാന്ന് വിചാരിച്ചിട്ടേ.
അടി അടി അടി. മുഹറം പത്തു വരെ നോൽക്കുണ്ടോ നോമ്പ്?
ആ വിചാരിക്കണണ്ടങ്ങനെ.
ആ അ
പിന്നെ എന്താെപ്പ പണിയൊക്കെ പ്പളാ കയ്യാ
പണി ഒക്കെ ബല ആ ഓനെ അങ്കൻവാടികാകുമ്പന്ന കയ്യു
ഏ അപ്പൊക്കെല്ലാ പണിംകയ്യോ
ഇന്ന് പിന്നെ ഫുഡൊന്നും ണ്ടാക്കില്ല ആ
തീരൂല ഇര ഇപ്പൊ തീരുട്ടോ ഇപ്പൊ പിന്നെ ചോറൊന്നും വെക
ആഹ് ആഹ് ഉ ആഹ
ഞാനിന്ന് ചോറച്ചില്ല ഞാമാത്രേ ണ്ടാവുള്ളൂ പിന്നെ വൈകുന്നേരം വെക്കാ ജാര്ച്ച്
ആ അതന്നെ വൈകുന്നേരം വെച്ചാ നാളെ പുലർച്ചെടുക്കും ചെയ്യാലോ ആ ചോ
ആ ആ ഊ ഉം മറ്റേ രാവിലെ ച്ചാ പിന്ന അ കയ്യൂലല്ലോ പിന്നാരും ഇണ്ടാവുല നമ്മളല്ലേ ഉള്ളു ഓലക്കു സ്ക്കൂൾക്കുഅങ്കനവാ ടിക്കൂ പോയാല് പിന്നെ
'' ന്നെ ണ്ടോ
ആവശ്യണ്ട് പിന്നൽക്കും കല്ലുമ്മലൊകലക്കും. പിന്നെ യൂണിഫോമതൊന്നും മെഷീനടലില്ല
ആ ഞാനങ്ങനെ തന്നെ മ. യൂണിഫോം
പ്പപ്പള ഉ
ചായകുടി കഴിഞ്ഞില്ലേ?
ആ ഒരാളത് കഴിഞ്ഞിട്ടുള്ളു മറ്റോരൊക്കെ ഇപ്പൊ ചെറുതൊക്കെ എണീറ്റ് വരുന്നുള്ളു
ആ
ടൈം പോലക്ക് ഞാൻ ഉപ്പുമാവണ്ടാക്കിയതും അതിന് പറ്റാത്തോലും ഉണ്ട് പറ്റ നോലും ഉണ്ട്. ഇത അങ്ങനെയൊക്കെയാണ്
ആഹ എന്നിട്ട് പറ്റാതോൽക്ക് വേറെണ്ടാക്കുവോ?
ആ അങ്ങനെൊന്നും ഉണ്ടാക്കൂല വ അതെല്ലാം കഴിച്ചോറും ഞാാന് അങ്ങനെ ണ്ടാക്കി കൊടുത്ത പിന്നെ അന്നെ ചെലാവേ എല്ലവും വണ്ട കഴിക്ക
പിന്നെ അയിന് നേരെ ഉണ്ടാവുള്ളു
ആ ണ്ടാക്കി അങ്ങനെ കൊടു എത്താണ്ട ഏ ആ ണ്ടാക്കലൊക്കെ ഉണ്ട് ഇങ്ങനെ വെള്ളിയാഴ്ചകളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടകും അങ്ങനെ അപ്പളെ എല്ലാരും വീട്ടില ഇണ്ടാവുള്ളു
ആ
ഇപ്പൊക്കണ്ടാ
വെള്ളിയാഴ്ച സ്കൂളില്ലേ അപ്പൊ?
ആ ഒരാക്ക് ഇണ്ട് ഒരാ ശനിയ അങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് വെള്ളിണ്ട് ഒരാൾക്ക് വെള്ളില്ല
വിരുന്ന് പോവാൻ കഴിയൂലല്ലേ അങ്ങനെയാവുമ്പോ?
കയൂല പിന്നെ മദ്രസ ഉള്ളുകൊണ്ട് പോവലും ഇല്ല പി ഒഴിവു ണ്ടാവുമ്പോഴൊക്കെ പോവുള്ളൂ
ആ ആ എനിക്ക് ഇവിടെ അടു- ത്ത വീട് ഉ പക്ഷെ പോല നടന്ന പോണോണ്ടേ നടന്ന് പോണൊണ്ട് പക്ഷെ പറ്റൂല അവിടുന്ന് കൊറ ദൂരുണ്ട് ഇവ
ഉം അപ്പ പിന്നെ അവിടെ ആരുണ്ടാവൂലേ ബാക്കി കൊടുക്കാനൊന്നു
അവിടെയല്ലേ പിന്നെ ങ്ങളെ പിന്നെ വേറെ സ്ഥലത്ത് പണിെടുക്ക അവിടെ നിക്കവാന ആഴ്ചല്ലേ വരുള്ളൂ
അപ്പൊ പിന്നെ കയിഞ്ഞുല്ല
ആ അപ്പൊ കഴൂല പിന്നെ കൊറച്ചേറെ നടക്കണം അപ്പൊ പിന്നെ മദ്രസ് മദ്രസ അവിടെ അടുത്താണ് അവിടുന്ന്
ആ അപ്പൊ ഇ വിടന്ന് പോകുമ്പോളോ?
ഇവിടുന്ന് ഇവിടുന്ന് കൊറച്ച് നടക്കണം ആ ഒവിടന്ന് ദിവസം ഒരു അഞ്ചിനിറ്റ് പത്തി ഇിനിറ്റിന്റെ നടത്താ ഉണ്ടാവും
ഉ ഏ അ പിന്നെ പിന്നൊക്കെ
വേറെ ഒന്നുംല്ലല്ലോ ഒന്നായിക്കോട്ടെ പിന്നെ വിളിക്കന്നല്ലേ ശരി ആ പരു അ പറ